ഹലോ
ആ കേൾക്കില്ലേ
ആ കേക്ക്ണ്ണ്ട്
ആ ആ ന്തൊക്കെണ്ട് വിശേഷങ്ങള്
സുഖായിട്ട് പോണു
ആ
ഇവിടെ ചെൽപ്പോ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാവൽണ്ട് അതാണ് ഞാൻ ച ചെൽപ്പോ കേൾക്കൂലെ വിജാർച്ച്
ആ ഇതോക്കല്ലേ
അത് ഇത് കൊഴപ്പില്ല
ആ ആ ആ ന്താ ചായ കുടിച്ചോ
ഇല്ല ചായ ഞാൻ കുടിക്കേല്ല പൊതുവെ
എ ചായടില്ലാ
ഇല്ല ഇവിടെ ആർക്കും വാണ്ട പ്പണ്ടാക്കേല ഇൽയ പിന്നെ ഇവർക്ക് ബിസ്ക്കറ്റൊക്കെണ്ടെങ്കി അത് ഒപ്പിക്കൂട്ടാൻ വേണ്ടിട്ട് വാണ്ട്യരും.
ഏഹ് അപ്പം ബേക്കറിയൊക്കെ
ഇല്ല ബേക്കറി അങ്ങനെ കൊണ്ടര്ലില്ല എപ്പോഴങ്കിലും സ് കേറ്റ് വരെ തെരക്കൂടുമ്പോ ബിസ്കറ്റ് കൊണ്ടര്ച്ചിക്കും പിന്നെ ഓല് സ്കൂൾക് ഇഞിവാണസ്കിൽ സ്നാക്ക് വാണല്ലോ അപ്പൊ പിന്ന അധികം ഫ്രൂട്ട്സ് എന്തെങ്കിലാ സ്നാക്കിനായ്റ്റ് ആഹ് ആഹ് ആ മധുരള്ളത് ഫുള്ള് എന്നെ പഞ്ചസാരന്റെ വിഭവൊക്കെ കഴിച്ച്ണ്ടല്ലോ
ആഹ് പിന്നെ ബേക്കറി ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവക്ക് ഫുഡിനോടും ഒരു മടുപ്പാണല്ലോ
ഉം ശെ അതൊക്കെ ന നല്ലത്
ആഹ് ഇങ്ങള് സ്‌കൂൾ ഇന്നൊരു ക്ലാസ്ണ്ടായിരുന്നു ഈ ആരോഗ്യവ വകുപ്പിന്റെ ഒരാള് വന്നു. അപ്പൊ അയാള് പറയിണ്ട് അയാളെ വീട്ടില് ബേക്കറി ഐറ്റം തന്നെ കൊണ്ടര്ലില്ല അത് ഫുള്ള് എന്ത പറിയാ
എന്താ പറയാ
മൈദിം അതിന്റെ വിഭവണ് ണ്ടാക്ക്ണ ആൾ എങ്ങനെയാണ്എ ഏത് എങ്ങനെ സ്ഥലത്താണ്ടാക്കണതും നമ്മക്ക്
ആഹ് അത് ശരിയാണ് അതാരും നോക്കൂലലൊ ശ്രദ്ധിക്കൂലല്ല നമ്മള് വേ പാർസലൊക്കെ നമ്മ വാങ്ങികഴിക്കും. എല്ല സാധനങ്ങളും അങ്ങനതന്ന നമ്മൾ പുറത്തത്ത്ന്ന് വാങ്ണതൊക്കെ
പലേ ഐറ്റ ആൾക്കാരുണ്ടാ ണ്ടാക്ക്ണും അതും വെള്ളക്കെ എത്ര മലിനായതാണ്ന്ന് പറയണ്ട്
ആഹ് വിശ്വസിച്ച് ഒരു സാധനം നമുക്ക് പുറത്തുന്ന് കഴിക്കാൻ പറ്റില്ല ആരെ ടേസ്റ്റാണ് അയ്മ ടേസ്റ്റിമറീലല്ലോ മാണ്ട് ആകാത്തതും ഇതൊന്നും
അതെ അതെ
നമ്മള് നല്ലത് നമ്മളുണ്ടാക്ക
അതെ ഉം ആഹ്
ഇന്നയ്ന് ഫുള്ള് പൊർത്ത്ന്ന് ഈ ആൾക്കാര് ഒന്ന് ഓഹ് എന്തേനി തെര് കീ വെക്കേഷൻലൊക്കെ ഫുള്ള് കടെയലും വൈകുന്നേരായാല്
ഏഹ് ഈവനിംഗ്‌സ് ആഹ് അതന്നെ പല പ ചായപ്പീടീകൾക്കൊരോ പേരേളുണ്ടല്ലോ ഇ പോലെ എതോ മക്കാര് എവിടെ പോയാലും അതന്നെ ഉം പാട് ത്തിന്റെ വക്കറ്റും ആഹ് പാടത്തിന്റെ വക്കറ്റ് വക്കത്തും രസ കാണാനും രസ തിന്നാനും രസാണ് ആഹ് അ കണ്ട് പോയിരുന്ന് കഴിക്കുമ്പറേ ആഹ് അതന്നെ അങ്ങനത്തോൽത് ആൾക്കാര് തെര്ക്കുവാണാണും ഇന്നാലും ആൾക്കാര്പ്പ തിന്നാക്ക്ണ് ഒന്നുയില്ലല്ലോ
ഇല്ലില്ല അത് തിന്നും. തിന്ന് ശീലള്ളൊര് ക്കത് ഒഴിവാക്കാൻ പറ്റൂല അങ്ങനെയായാലും. പിന്നെ ഞമ്മളെപ്പോലെ സാധാരണക്കാരെ പിന്നെ ഒന്ന് മടി ച്ചികൊള്ളു
ആഹ് ആഹ് ആഹ് ആഹ്
നമ്മളെ ചെലപ്പോ കൊണ്ടോവാനും ആളുണ്ടാവില്ല അപ്പോപ്പിന്നെ നമ്മക്കും മടിയന്നെയ്ക്കാരം
ആഹ് ആഹ് ആഹ് പക്ഷെയമ്മളീ ഒരു വട്ടം യൂസ് ചെയ്ത എണ്ണന്നു പ്പമ്മക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല നമ്മളെ നമ്മള് പറയും വെശപ്പായി ഈ ബേക്കറിക്കാരെ ക്കപ്പ അതന്നല്ലെ യൂസെയ്ത് ഇപ്പ ഒരുവട്ടം യൂസ് ചെയ്ത് അങ്ങനാവുമ്പം ഓൽക്ക നഷ് തല്ലേ ഉം അമ്മളന്നെ ശ്രദ്ധിക്കും ഇന്നാലും അമക്കും പൊർക്കൂലല്ലോ വറുതെക്കെ ചിന്തിക്കളയാനറിയെ
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനക്കെ തന്നെ
പിന്നെ
പിന്നെന്തക്കെണ്ട് എന്താ ആ ഉച്ചക്കന്തേനി
ഉച്ചക്ക് ബീഫ് ഉണ്ടായിനി ഉണ്ടാക്കിയത്.
ആ ആ ആ ആ ശരി ആഹ്
ബീഫെന്ത് വെച്ചാല് ഇന്നലെ വെച്ചതാണ് ഇപ്പൊന്നും ബാക്കിയിണ്ടായിരുന്നു.
ഏ ഏ ആ അപ്പപ്പിന്നെ പെരുന്നാക്ക് കിട്ടിയേക്കുലല്ലേ
ആഹ് കിട്ടിയണ്ട് ഞാനെന്റെ വീട്ടിലനി അപ്പൊ കൊറച്ച് അധികയിണ്ടായിന്.
ഏഹേ അത് ശരി നിങ്ങളത് അവിടെ പത് വച് നിങ്ങൾ വട് ട്ട പോയി അത് അവിടുന്ന് കഴിച്ചു പോന്നുണ്ടാവും
അതെ വീട്ടേക്ക് കൊടുത്തായാക്കണോന്നിനിണ്ടായിനി ഇവിടെ എത്ര കിട്ടിന്ന് അറിയില്ലായിരുനു
ആ ആ ആ ആ
പിന്നെ ദൂരായത് കൊണ്ടേ അങ്ങനെ പറ്റൂല്ല എടുത്തണ ഇപ്പൊന്ന് കൊണ്ടുപോവാൻ പറയും.
ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി
ല്ല ഓര് വാങ്ങി വാങ്ങി വെച്ചതാണ് അപ്പ മ്മക്ക് ഓരോട് ചോദിക്കാനും വയ്യ എത്ര കിട്ടിന്നൊന്നും
ആഹ് ആഹ്
ഇനി കൊറച്ചിസം പുട്ടാണ്ടാവല്ലോലെ അതുകൊണ്ടേ പക്ഷെ എന്നും ആയാലൊരു രസല്ല ആ ആ ശരിയാണ്
ഇവിടിപ്പോ പിന്നെ മുരിങ്ങയുണ്ടായിരുന്നെ വീട്ടിലെ അത് അത് കൊറച്ച് താഴ്ിച്ചു
ഏ ആഹ് ആഹ് ആഹ്
പിന്നെ എന്താ വെച്ച ടൈമ ഇല്ല രാവിലെ പത്തണിയ ഇരെ പറഞ്ഞ കേക്കല് എല്ലും കൂടി നമുക്ക് ഉണ്ടാക്കാും നേരല്ല
ആ ആ ശരിാണ്
തീർച്ചാകുംപോതിന്. പണി കഴിച്ച അപ്പോൊ ഓോ കൊണ്ടുവരാനാവും ഇപ്പൊ ഇ ഒ ഓോത്തരു വ ഒരാൾ വന്നു ഇപ്പോൊ
ഏ വന്നില്ലേ ഏ നാലര പത്ത് പേരോ
ആ വരൂ ഇ ഒരാൾ കൂടി വരാണ്ട് രണ്ടാൾ രണ്ട് സ്കൂളിലാണ് അതുകൊണ്ട് പല നേരത്താണ് വരിലും പോക്കും അങ്ങ തന്നെ പല ടൈമിലാണ്
ഏ ഏ അെവിടന്നും കുട്ടികളെ വന്നിട്ടില്ല പിന്നെ എന്തൊക്കെയുണ്ട് വെക്കേഷനൊക്കെ എവടെ പോയോ എന്താ
ആ ചെറുതായിട്ട് രോടുത്ത ബീച്ചക്കൊക്കെ പോയി പിന്നെ ഇവിടെ അടുത്തൊരു പാർക്ക്ുണ്ട് കുട്ടികളെും കൊണ്ട് അങ്ങോട്ടും പോയിരുന്നു
ഏ് രണ്ടും രണ്ടര മാസം സ്കൂള് പൂട്ടി കഴഞ്ഞല്ലേ അല്ലേ
ആ ആ ഒക്ക്ാകെ കളിക്കാന എതുും അല്ലേ വെള്ളത്തിലായാലും ബീച്ചിലായാലും എന്നിട്ട് പിന്നെ പനി പിടിച്ചു രണ്ടാക്ക് ചെറുതായിട്ട് പനി നല്ല ഡോക്ടറെ കാണിിച്ചു ഉ
ശരി ഏകദേശംപ്പ കണ്ടാറങ്ങ അത് കുല്ലിയ വെള്ളം ക എന്തരേഹ് ആഹ് ആഹ്
പിന്നെ അവിടെ വന്നോന്ന് മക്കള്
ഇല്ല വന്നിട്ടില്ലല്ല ഇപ്പം ഇന്ന് ഇന്നലെ തൊറന്നത ഉള്ളേനി ടൈമിനെ എപ്പോഴാ അറിയില്ല നാലരേരാണ് ക്ലാസ്ള്ളത്
ആഹ് എല്ലാര്ക്കു ഒരുവിധം ആൾക്കാര്ക്കൊക്കെ വൈകുന്നേരം വരെ രേണ്ടേന്ന് ചെറിയ എൽകെ കേജി കുട്ടിയക്ക് മാത്രേ ഒള്ളൂ എന്താ ഉച്ചവരെ
വ്ടെം തൊറന്നിട്ടില്ല എൽ കെ ജിക്കാർക്ക് ട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ്സൊള്ളു ആഹ് ചെങ്ക തൊറന്നുന്നേ എന്താറിയുല
ആഹ് അതിബര്ക്ക് എന്നെ ചെറിയ മക്കളല്ലേ അപ്പൊ ഇവര്ക്ക് പ്രവേശനോത്സവം കാര്യങ്ങളൊക്കെണ്ടാവുവല്ലോ
ആഹ് ആഹ് അവിടെങ്ങനെ ശനിയാഴ്ചയാണ്
ആഹ് ആഹ് ശനില്ലേ ആഹ് ആഹ് ശനിയായ പിറ്റേന്ന് ലീവു അല്ലേ
ആ ഒയിവാണ് പിറ്റേ ദിവസാന്നെ ക്ലാസ് തുടങ്ങ്ണത് പിന്നെപ്പാത്ത് നാളൊരു മീറ്റിങ്ങോണ്ടെ കെ ജിക്കാർക്ക് വെച്ച്കാണ്ട് അതെ മീറ്റിംഗ്ണ്ട് അപ്പന്തായാലും വരണന്നക്കെ പ നാളെ നാളെ
ആഹ് ആഹ് ആഹ്
എന്തെ കാര്യങ്ങളൊക്കെ പറയാനായിക്കാല ആഹ് പറയാനാവും ഉം ഫസ്റ്റായിട്ട് പുതിയതായിട്ട് പോണ കുട്ട്യളല്ലേ
ആഹ് യൂനിഫോമും ബുക്കൊക്കെ തൊറന്നിട്ടാ കിട്ടല്
ആഹ് ഇവിടെ കിട്ടിയേക്കണ്
ഇണ്ടല്ലേ
ചെറ്യ കുട്ട്യാക്കിട്ടി മറ്റോൾക്കിതൊന്നും കിട്ടീട്ടില്ല യുണി യൂണിഫോം കിട്ടീക്കണ്ട് പുസ്തകം കിട്ടീട്ടില്ല
പിള്ളേർക്കൊന്നു വെയ്യീട്ടാ കിട്ടണത്
ഏഹ് ഇവിടെന്ന് കിട്ടുന്ന് പറഞ്ഞു എന്താറീല്ല ചെറ്യ കുട്ടി കിട്ടീക്ക്ണ് ഓര് പിന്നെ പ്രൈവറ്റായി കൊണ്ടല്ലോ എൽ കെ ജി എല്ലല്ല മിഡി ചെറിയ ഇട്ടി ഓക്ക് മിടി മിടിയാണ് വിടി ടീഷർട്ടും ഉം ടീഷർട്
ടീ ഷർട്ട് ഓക്കെ
ആഹ് ആഹ് മറ്റോര്ക്കെക്കെ പിന്നെ പാന്റാണ് വല്യട്ടള അയിന്റെ അവര്ക്കതാണ്
രാണുങ്ങള്ക്കധികം ഇതുവല്ലേ വരിയാ
എങ്ങനെ
ആൺകുട്ട്യക്കധികം പാന്റു ഇപ്പതെല്ലാരും പാന്റാ ആതികി ട്രോസറൊക്കെ ഉണ്ടായിനില്ലേ ഇല്ല്യല്ല പിന്നെ പറ്റേ ചെലെ എൽ കെ ജി യു കെ ജി കൊപ്പല്ല ഈ ഒന്ന്ക്കൊക്കെ ഡ്രോസറാവുമ്പോ ഒര് കാണാനൊര് ഇത്ണ്ടാവും
ആഹ് ഇവിട്പ്പൊന്നില് പാന്റാണ്
ആഹ്
പിന്നെ പെംകുട്ടികളാണെങ്കിപ്പ്ത്ക്ക് മേ ടോപ്പും പാന്റു ചെറിയ കുട്ട്യായിട്ടേക്കാറോ ഒര്ക്ക് ആഹ് ആഹ് ഇപ്പൊക്കെ കോട്ട് ഇതൊക്കെല്ലേ
ആഹ് ആഹ് ഇവിടെന്നെ ഒരാൾക്ക് കോട്ടും ഇതൊക്കെയാണ് ചുരിദാറുവാണിന്നി രണ്ടാമത്തെ ആൾക്ക് എന്താന്നറിയില്ല ആഹ് അത് അബീതൊക്കെ ചെയ്ത് പോവുമ്പോളെ
ആഹ് മറ്റേ ചുരിദാറൊക്കെണല്ലേ ടോപ്പ് യൂണിഫോം അയ്ആയി വെര്ണത് ഇപ്പൊ അതൊന്നും അങ്ങനെ കാണ്ന്നില്യാര്ക്കു
കക്ക പാൻറും ഇതൊക്കെയാണ്
പിന്നെ മഴയല്ല
പിന്ന ഇന്ന് മല്ല മഴ ഒന് രക്ഷ പെയ്തിട്ടില്ല
ആഹ് ആഹ്
ചെല ഭാകത്തൊക്കെ ഇന്നലൊക്കെ നല്ല മഴ പറഞ്ഞിട്ടി ട്ടോ പക്ഷെ ഇവിടൊന്നും പെയ്തിട്ടില്ല
ഏഹ് ഇവിടെ ഇന്നല വെഴിയിലായിരുന്നു ഇന്ന് പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങ ചാറലും
ഏഹ് ഏഹ് ഇന്ന് മൂടീന് പക്ഷെ പെയ്തിട്ടൊന്നുല്ല്യാ
ആഹ് ആഹ്
ഉം ഉം അതേ മഴ ആയി തുടങ്ങിയപ്പ ജൂണയില്ലേ മറ്റ ജൂണിൽ സ്കൂൾ തുറക്കണ ടൈമിലൊക്കെ എന്തൂരം മായണ്ടാലേ ആഹെ അല്ല ആഹ് ആഹ് ആഹ് ആഹ് അഹ്
പിന്നെ
നല്ല മഴണ്ടല്ലോ അറ ആഹ് ആഹ് ആഹ് അസ ശരിപ്പോൾ വേറെൊക്കെ വണ്ടിക്ക് പോണതോണ്ട് ന്ന കോടന്റെ ആവശ്യം മറ്റു സ്കൂള് തുറക്കുമ്പോ കൊടിം വണല്ലോ
അ വെള്ളം അങ്ങനെ നോട്ടിലൂടെ കുത്തിയലിച്ചച്ച് പോകുമ്പോ ആ വെള്ളത്തിന്റെ കാലട്ടല്ലേ നമ്മള് പോയിന്
ആഹ് ആഹ്
അമ്മക്കറില്ലല്ലോ അത് മലിനായ വെള്ളാന്നൊന്നും
ആഹ് ഏഹ് ഏഹ്
ഉം
അല്ല ഇപ്പത കുട്ടിൾക്ക് പിന്നെ കുടൻന്റെ ആവശ്യ ഒന്നില്ലല്ലാ അറിയാം ഒക്ക മുന്നന്നാണ് വണ്ടിക്ക് കയറുക സ്കൂളി മിറ്റതെന്ന്റങ്ങാം അങ്ങനെണ് ആഹ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല അരോ മുറ്റത്തുനിന്ന് വണ്ടി കയറിയാലൽേ സ്കൂളൻ് മുറ്റത്ത്നിന്ന് ഇറങ്ങാം അപ്പ അവിടൊന്നും വാങ്ങിയിട്ടല്ലറേ
ആഹ് ആഹ്
അങ്ങനെ മതിയിലരുതിങ്ങാണ്ട്
ചെല റെയിൻകോട്ട് എന്താച്ചാൽ ഇട്ടാലും ബാഗ് അതിന്റെ ഉള്ളിൽ കൊള്ളണില്ല
ഏഹ് അത് വീതില്ലായിറ്റോ
വീധിലായിട്ടേക്കരം ഞൻ കഴിഞ്ഞ
അതപ്പൊ കുട്ട്യാക്ക് പിടിച്ചൊന്നും മന സുഖാണ്ല്ലേ
ആഹ് അതാണ് നല്ലത് പിന്നെ ഈ കവർ കീസ് പോലുള്ള ഇററെൻകൂട്ടം അത് നല്ല വീതി ഉണ്ടാവുംട്ടോ
ഏയ് ഏഹ് അയ്ന് കട്ടില മോഡല ഉണ്ടേക്കൂല്ലേ
എങ്ങനെ
കട്ടില്ലത്ണ്ടേക്കും ഞാൻ കണ്ടിട്ടില്ല ഏഹ് ഏഹ് ആയ്ശരി പിന്നെന്തൊക്കെണ്ട് വേറെന്താ അങ്ങനെ പോണ് പ്രത്യേകിച്ചൊന്നുല്ല ആഹ് ന്നാ ആയിക്കോട്ടന്നല് ഞൻ പിന്നെ വിളിക്കന്ന